വർത്താനം
ആഹ് നല്ല വിശേഷം എന്തൊക്കെണ് നിങ്ങളെ അവിട്ത്തെ വിശേഷങ്ങളൊക്കെ
വടെ എന്താ അങ്ങനെ സുഖായ്ട്ട് പോവ്ന്നു എന്തങ്ങളെ
ഉം ഏ ഹലോ
എന്താ പരിവാടി
എന്താ ഇന്നലത്തെ മഴക്ക് നല്ല കൊറേ മാങ്ങ മു റ്റത്ത് വീണിട്ട്ണ്ടായ്ര്ന്നു അപ്പൊ ആ മാങ്ങ കൊണ്ട് ഒ
മാങ്ങനോട്ടെന്തൊക്കെ ങ്ങള് ണ്ടാക്കല്
മാങ്ങനോണ്ട് ന്തെങ്കിലൊക്കെ ണ്ടാക്കണം അപ്പൊ പ്പൊ ഏ ഇവടെ ഉമ്മ പറഞ്ണ് മാങ്ങ കൊണ്ട് മാങ്ങ പുയ്ങ്യാ നല്ല ടേസ്റ്റ് ആണ്ന്ന് അപ്പൊ ശർക്കരയിലിട്ടൊക്കെ
ആത് ഞാൻ കേട്ടിട്ടില്ലല്ലോ എങ്ങനെയാണത്
അതോ അത് ഞമ്മള് നല്ല പൈത്ത മാങ്ങ കയ്കി വൃത്തിയാക്കി മൺചട്ടില്ലേ മൺചട്ടീലേക്ക്
ആഹ് ആഹ്
പൈത്ത മാങ്ങ ഒരു ആഹ് അതെ അപ്പൊങ്ങനെ നടു ങ്ങനെ പ ത്യോണ്ടൊന്ന് വരട്ട് കൊട്ത്ത് അതിലേക്ക് മൺചട്ടിയിലേക്ക് ഇട ന്നിട്ട് ശർക് ക്കരപ്പാനീം കൊറച്ച് വെള്ളവും കൂട്ടി അട് ആഹ് ഒയിക്ക എന്നട്ടട്പ്പില് വെച്ചിട് ട്ട് അതിങ്ങനെ ഒരു തിക്ക് പരുവാകും ഒരു കുർന്നനെ പോലെ വരും അപ്പ നല്ലോ വെന്ത് കുറന്നനെ വ പരുവയി വരും അപ്പോ എന്നിട്ട് അട് പ്പിന്ന് മാറ്റി ചൂടാറിയ ശേഷം കഴിച്ചാല് ഭയങ്കര ടേസ്റ്റ്
ആഹ് കുട്ട്യള്കൊക്കെ നല്ല ഇഷ്ടാവും ലേ
ആഹ് മധുരയതോണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും
നിങ്ങള് വിറകട്പ്പിലാണോ അതൊ ഗ്യാസ്മ്മലാണൊ ഇണ്ടാക്ക്ണത്
ഞങ്ങൾ സാധവിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഫുഡിന് പ്ര
പ്രത്യേക ടേസ്റ്റ് പിന്നെ ഗ്യാസിനൊക്കെ ഇപ്പ നല്ല വിലയാണല്ലോ
ആഹ് ഗ്യാസിനൊക്കെ ഇപ്പ നല്ല വില കറിയിട്ടുണ്ട് ആഹ് ഇപ്പം ഗ്യാസ് കിട്ടാനില്ല ഇപ്പ രണ്ട് കുറ്റി ഗ്യാസ് ഇള്ളൽക്ക്ന്നും ഇപ്പോ കിട്ടാൻ ഇല് ഇല്ല പയ്ട്ണ്ട്
ആഹ് നങ്ങൾ നാടൻ മാങ്ങയാണോ അതോ കോമാങ്ങയാണോ യുസ്സ് യ്യൽ
നസാര നാടൻ മാങ്ങ നമു നമുക്ക് ഇവിടെ മാങ്ങേന്റെ ഒരുവിൽറ്റ്ണ്ട് അപ്പോ എന്താ
ആഹ് ഉണ്ട് ല്ലേ
നല്ലമട്ടായിരുന്നു ഇവടെ നിങ്ങള അവടെ മയണ്ടോ
ഞങ്ങളിവിടെ മഴണ്ട് പക്ഷെ ഇവിടെ മാങ്ങല്ല ഇവിടെ മാവ് കൊറവാണ് ഞങ്ങള് ഞങ്ങള് സിറ്റി ഏരിയയില ആയോണ്ടേ
ആഹ് നങ്ങള് പട്ടണത്തിലാണ് ല്ലേ ആഹ് അതെ ഞങ്ങളവിടെബ ഗ്രാമപ്രദേശ മലന്റെൊക്കെ താഴെയായിട്ട് റബ്ബറ് ആഹ് എല്ലാം ഉണ്ട് കുരുമുളക്
അതോണ്ട് നിങ്ങൾക്ക് നല്ല തണുപ്പായിരിക്കൂംല്ലേ നല്ല തണുപ്പുണ്ടാവൂം ലേ ചൂടൊന്നും കുറവായിരിക്കും ഇവടെ ചൂട് നല്ലോണ്ടായിരുന്നു ഇപ്പം മഴ പെയ്തോണ്ട് കുറേ ആശ്വാസണ്ട്
ആഹ്
പിന്നെ നിങ്ങള് എന്തൊക്കെയാ മാങ്ങനയോട് ഉണ്ടാക്കല് മാങ്ങനോട് പുഡിങ്ങങ് ഒക്കെ ഉണ്ടാക്കലുണ്ടോ
ഓ മാങ്കോ പുട്ടഡിങ്ങല്ലെ നല്ല ടേസ്റ്റ്ള്ളരു പുഡിങ് ലേ പുഡിങ്നമുക്ക് ഇങ്ങനെ വിരുന്നുകാരൊക്കെ വന്ന
ഓ
കയ്യിലെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഈ പുഡിങ്
ആഹ് ഉം
ഒ ആഹ് ആഹ് അത് വ വളരെ സിമ്പിളാണ് ആഹ് ഉണ്ടാക്കാം
ആഹ് ഇപ്പൊ ഒരു മേങ്കോ സേഗൊന്ന്പറഞ്ഞ് ഒരു ഇത് വന്നിട്ടുണ്ട് അത്നിങ്ങള് കേട്ട്ക്ക്ണോ
ഇല്ലല്ലോ മേങ്കോസേഗോക്കെ പേര് കേട്ടിട്ടുണ്ട് പക്ഷേ
ആഹ് ഉണ്ടാക്കിട്ട്ണ്ട് അത് നല്ല ടേസ്റ്റ ആണ് നമ്മളെ സാബൂനരി ഇല്ലേ സാബൂനരി നമ്മൾ ആദ്യം വേവിച്ചെടുത്തിട്ട് മാേങ്കോ പാലും മിക്സ് ആക്ക് എന്നിട്ട് സാബൂനരിയിലേക്ക് ഈ മേൻഗ് കൊ ജൂസട്ച്ചത് ഒഴിക്ക പിന്നെ മിൽക്ക്മേഡു ഒയിക്ക. പിന്നെ മേങ്കോ കട്ട് ചെയ്താണ്ടത്. ക് ടാ നല്ല രസാണ് നമക്ക് ഈ ചൂട് കാലത്തൊക്കെ നല്ലതില്. കുട്ട്യക്ക് കൊട്ത്താൽ അവര്ടെ വയറും നെറയും ദാഹംമാറും നല്ലൊരു. ദാണ്. ആഹ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തോക്കോണ്ടിട്ടോ ആഹ് ഞാണ്ടാക്കിട്ട്ണ്ട്. എന്റെ കുട്ടികൾക്കൊക്ക നല്ലഷ്ടായി.
ആഹ്.
ങ്ങള് കുട്ട്യാൾക്കൊക്കണ്ടാക്കി കൊട്ത്തോക്കോണ്ടി അതെ ഇപ്പൊ. ഞമ്മക്ക് കടകൾന്നൊക്കെ ഫ്രൂട്ട്സ് വാങ്ങന്ന് പർഞ്ഞാല് അ ഫുള്ള് താണല്ലോ. മായം ചേർത്തതും തൊക്കെര്ക്കും താവുമ്പൊ ഞമക്ക് നാച്ചുറല് കിട്ടുമ്പം.
ഉം. അപ്പൊ ഈ ഉം സേഗോയും നല്ല സ താണല്ലോ കുട്ടികൾക്കൊക്കെ നല്ല വെയിറ്റിനൊക്കെ നല്ല സാധനം തന്നെയാണല്ലോ സേഗോ ഉം ഉം ഉം.
അപ്പൊ ങ്ങള്ഞ്ഞ് മേങ്കോനോട് പല ഐറ്റണ്ടാക്കാറ്ണ്ട് ലേ.
ആഹ് അപ്പ ഇതെന്തായാലു ഒന്ന് ശ്രമിച്ചു നോക്കണം ണ്ടാക്കാന്. ആദ്യായ്ട്ടാണ് ഈ മേങ്കോ സേഗോ കേക്ക്ന്നത്.
ആഹ് അത്ണ്ടാക്കി നോക്ക്വോണ്ട് പിന്നെ മേങ്കോ അ ച്ചാറൊക്കെട്ട് ങ്ങക്ക് ബിസ്നസ്സൊക്കെ ചെയ്യാലോ ങ്ങളോടെ കൊറേ മേങ്കോ ണ്ടെങ്കില്.
ആ നമ്മളിങ്ങനെ കൊറെ. ആഹ് ഞ്ഞമ്മള് അച്ചാറ്ന്ന് പർഞ്ഞാല് നമ്മള് ഉ എന്താ. ചെ എടക്ക് അങ്ങനെ ചെയ്യാറ്ണ്ട് അട്ത്ത കടകളിലേക്ക് മാത്രം.
കൊട്ക്കാറുണ്ടാവു ലേ ങ്ങക്കതൊര്. വല്ലൊര് തായിട്ട് വേണെങ്കി ഉയർത്താലോ കാരണം പ്രോഡക്റ്റ് ഫുള്ള്ങ്ങളെ വടെന്നെണ്ടല്ലോ. ട്ടാണ്ടല്ലോ അപ്പങ്ങക്ക് ഐക്ക് കൂടുതൽ ചെലവാക്കണ്ട ആവശ്യല്ല.
ആഹ്.
അപ്പങ്ങക്ക് അങ്ങനൊര് വരുമാന മാർഗാക്കാലോ.
ആ എൻ്റയലും നോക്കണം നമ്മള്ങ്ങനെ അട്ത്ത കടകളിലേക്കും അങ്ങനൊക്കെ ചെറ്യേ. ര് തോതിലൊക്കാണ് നമ്മള്ങ്ങനെ അത് കൊടുക്കാറുള്ളത് അച്ചാറ്.
അച്ചാറ് ലേ.
ഉം.
പിന്നെ പുളിഞ്ചിണ്ടാക്കാറ്ണ്ടോ മേങ്കോനോട്.
ഇല്ല അത്ണ്ടാക്കു
അ മാങ്ങനോട് പുളിഞ്ചിണ്ടാക്കാ നല്ല രസാണ്.
ആണോ.
ഞാന്പ്പോ ഇന്റെ. അ ഏ ഏട്ടത്തിണ്ടയ്നി ഓലെ വീട്ട്ക്കോയ്പ്പ ഓല്ണ്ടാക്കിനി മേങ്കോനോട് പുഞ് പുളി പുളിഞ്ചി നല്ലവ രസണ്ടായിരുന്നു ഞാ വേണങ്കിലവരോട് ചോയ്ച് ട്ട് ങ്ങക്ക് പർഞ് തരാട്ടോ അയിന്റെ രീതികളൊക്കെ.
ഏ മേങ്കോ കൊണ്ട് കൊറെ ഏ മാങ്ങ കൊണ്ട് കൊറേ വിഭവങ്ങള്ണ്ട് ലേ പ്പൊ.
പ്പൊര് മാമ്പയക്കാലം തന്ന്യാണല്ലോ.
ആഹ് നമ്മളിവിടെ മാമ്പഴക്കാലം തന്ന്യേണ്.
ആഹ് ഈ മാമ്പയം കിട്ടാത്തവർക്ക് അയിന്റെര്തറിം ഞങ്ങളവിടെ ത്ത്ന്ന് ഞങ്ങള് വാങ്ങലാണ് കടകൾന്ന്.
അതെയോ ഇവടന്നാല് അങ്ങനെ. കടകളിൽ നിന്നാരും വാങ്ങാറില്ലാത്തൊരു സാധനാണ് മേ മാങ്ങ.
പിന്നെ ഈ മാങ്ങ ത് ന്നാ കൂടുതൽ തൂക്കം കൂടും കുട്ടികള് നല്ല തടി നന്നാവും ന്നൊക്കെ പറിണ കേട്ടിട്ട്ണ്ട്. ങ്ങള കുട്ടികളൊക്ക നല്ലെ മാങ്ങ ത്തിന്ന് തൂക്കം കൂടാറുണ്ടോ.
അതെ അവർക്ക്ഷ്ടാണീ മാങ്ങ അവരാണിത് കാര്യായ്ട്ട് പൊർകി രാവിലെ എണീറ്റ്. പൊർക്കി കൊണ്ട് വരലും അത്ങ്ങനെ പാത്രത്തിലാക്കലൊക്കെ അവരെന്നേണ്. അവർക്ക് ഞാ പറഞ്ഞില്ല ഈ ശർക്കരമാങ്ങൊക്കെ ഭയങ്ക ഇഷ്ടണ്
അവർക്ക് ഈ അവധിക്കാലത്ത് കിട്ടിയ ഒരു ഇതാണല്ലോ അത്
ഉം അതെ
മഴ കാറ്റൊക്കെ വരുമ്പോത്തന് മാം മാമ്പഴത്തിന്റെ ചോട്ടേക്ക് പോവാലുണ്ടാവല്ലേ
ആ അതെ അതെ പിന്നെ ഞങ്ങക്ക് ഇവിടെ ഇതാ കുരുമുളക് ഏലം അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് ഞങ്ങള് മലന്റെ മല ആ
ഞങ്ങള അതൊക്കെ കടേന്നേ കണ്ടിട്ടൊള്ളു
ഏർ നിങ്ങൾ ഒരു ദിവസം ഫാമിലിയോട് കൂടി എല്ലാരും വരി നമുക്ക് നമ്മള കൃഷിയും ഫാമ ഒക്കെ കാണാം നിങ്ങക്ക്
ഞങ്ങള്ൾ വരുന്നുണ്ട് ഈ അവധിക്കാലത്ത് ഞങ്ങക്ക് നല്ലൊരു കാഴ്ച കാണാലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രകൃതി ഇതുള്ള സ്ഥലം കൊണ്ട് സ്ഥലത്ത് നിക്കുന്ന പോലെ കാണാന് അവിടുത്തെ അവിടെ നല്ലോഓണം അനക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്
അതെയോ എന്നാ എന്തായാലും മക്കൾക്കൊക്കെ ഒരു ഭയങ്കര ഒരു പുതിയ അനുഭവയിരിക്കും
ആ നിങ്ങള് കൊറെ മാപേങ്ങ കൊണ്ടള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടണ്ട്
എന്തായാലും നമ്മളിവിടെ എന്താ മാങ്ങ അച്ചാറി ഇട്ടതും മാങ്ങ ഉപ്പിലിട്ട്തുമെല്ലാം ഉണ്ടാക്കി വെക്കാം
ആഹ് അത് വളരെ സന്തോഷം
ഉം
ഞങ്ങളൊക്കെ കടയിൽന്ന് വാങ്ങിയതേ തിന്നിട്ടുള്ളൂ അപ്പൊ ഞങ്ങക്ക് ഇങ്ങന ത്തെ തിന്നാലോ
ആഹ ഇവിടെ നിങ്ങളവിടെ ചക്കയും കിട്ടാറില്ലേ
ഇല്ല ചക്കേ കിട്ടാറില്ല
അതെ ഇവിടെ ചക്കയൊക്കെ ഇവിടുത്തെ പിന്നെ ചക്കയാണ് ഇവിടുത്തെ മെയിൻ ഈ വെക്കേഷൻ ആയപ്പോ നിങ്ങളുടെ ഒരു എന്താ ഉച്ചക്കത്തെ ലെഞ്ചിനുള്ള ഒരു മെയിൻ വിഭവം തന്നെ എന്താ ചക്കയ
നമ്മള് ഈ കൊറോണ സമയത്തൊക്കെ ഈ ചക്ക നല്ല പോലെ നമ്മളെ ഹെൽപ് ചെയ്തിട്ടുണ്ട്ല്ലേ സഹായിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഞങ്ങൾക്ക് കിട്ടാറില്ല കേട്ടോ ഞങ്ങളല് ഫുള് കടകളിൽ നിന്ന് നല്ല ക്യാഷ് കൊടുത്ത് വാങ്ങണം
കടകളിലൊക്കെ നല്ല വിലയാണല്ലോ ചക്കൾക്കൊക്കെ
ആഹ നല്ല വിലയാണ് അതുകൊണ്ട് നമക്ക് കൊറച്ച മാത്രമേ കിട്ടാറുള്ളൂ
ഉ പൂതിയൊക്കെ കൂടുമ്പോ വാങ്ങൂലേ
ആഹ് അതെ
ഉം
നിങ്ങക്ക് ചക്കക്കുരു ചക്കക്കുരു പായസം അങ്ങനെയൊക്കെ കൂടുതൽ ഞാൻ യൂട്യൂബിലൊക്ക ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊറോണ സമയത്ത് കൊറേ വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ അപ്പൊ നിങ്ങളൊക്കെ അങ്ങനെ കുറെേ ഉണ്ടാക്കി ഉണ്ടാവൂല്ലേ
ആ് ചക്കക്കുരു കൊണ്ട് നമ്മൾ കൊറെേ ഫുഡ് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ് നല്ലൊരു സാധന ആണല്ലോ
ആഹ് ഉ ശരീരത്തിന് നല്ലതാണ് ക്യാൻസറിനൊക്കെ ഭയങ്കരമായിട്ട് സഹായിക്കണ ഇവന്റ് പ്രതിരോധിക്കാൻ ശേഷിയുള്ള മരുന്നാണോ ഈ ചക്കക്കുരുൊക്കെ
ഓ അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ നല്ലൊരു ഇതാണല്ലേ കിട്ടിയത് നല്ലൊരു ഭാഗ്യാണല്ലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുന്നത്
അതെ ഉം നമുക്ക അങ്ങനെ കൊറെ കൊറെ കൃഷികൾുണ്ട് പിന്നെ കുരുമുളക് അല്ലാതെ തന്നെ ഉള്ളത് പിന്നെ നമ്മടെ ഏലക്കായ അല്ലേ ഈ നമ്മള് ഏലക്കായ
നമ്മെ ബിരിയാണിയിലൊക്കെ ഇടന്ന്
ആ അതെ ഏലം
ഏലം ഏലം
അയിന്റെ കൃഷിയുണ്ടോ
അതെ അതിന് കൃഷിയുണ്ട് പിന്നെ കശുവണ്ടി നമ്മള് കശുവണ്ടി അറിയോ ഈ അണ്ടി ആഹ്
ആഹ് അത്ണ്ടാവല് ണ്ടോ
ഓ അതുണ്ട് അത് നമ്മളിങ്ങനെ കടകളിലേക്ക് അതിന്റെ വലിയൊരു എക്സ്പോർട്ടിങ്ങ് തന്നെയുണ്ട് ഇവിടെ കയറ്റുമതി ചെയ്യേണ്ടണ്ട് നമ്മൾ
അപ്പൊ നിങ്ങൾക്ക് കുറെ ഏക്കർ കണക്കിന് സ്ഥലത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നയിക്കോല്ലേ നല്ല പാടും തൊയുള്ള സ്ഥലായിരിക്കുല്ലേ
നമുക്ക് ഇങ്ങനെ മല ഒരു മലപ്രദേശത്താണ് നമ്മള് എന്നിട്ട് അവിടെ ഒരു ഏക്കർ സ്ഥലുണ്ട് ആഹ് സ്ഥലത്തിൽ നമ്മൾ ഒന്നായിട്ട് കൃഷി ചെയ്യാണ്
ആഹ് നല്ല ഇതാണല്ലോ നിങ്ങക്ക് ഞങ്ങളിത് പറഞ്ഞാല് ഇവടെ ഇങ്ങള് ഈ പട്ടണ ഏരിയല് ആയോണ്ട് ഞങ്ങക്ക് അയ്നൊന്നും കൈയ്യലില്ല ഞങ്ങളിങ്ങനെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജോലിയായി കാര്യങ്ങളായിട്ട് അങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരു ലൈഫാണ്
എങ്ങനെയാ നിങ്ങക്കിങ്ങനെ ജീവിക്ക ഹലോ അപ്പൊ നിങ്ങളെ വി നിങ്ങളെ കുട്ടികളൊക്കെ പഠിക്കാണോ ഹലോ നിങ്ങള് കുട്ടികളൊക്കെ പഠിക്കാണോ
കുട്ടികൾ പ
എന്നാ ശരിട്ടോ ഞാൻ വിളിക്കണ്ട് ഫ്രീ വെറുതെ ഇരിക്കുമ്പോ വിളിക്കാം
ഓക്കെ